ഹലോ ആഹ് അസ്സലാമുഅലെയ് നല്ല അർത്താനം
ഉം നല്ല ചൂട് പിന്നെ ചായണ്ടാക്കി
ഇല്ലേ ചായ ഞാൻന്റെ വീട്ടിലാണ് കാക്കുണ്ടാക്ക്ണ്ട്
ഉം ആഹ് പറയുമ്പോൽതന്നെ സുഖല്ലല്ലോല്ലേ സൂഖല്ലല്ലോല്ലേ
ആഹ് അപ്പൊവടെങ്ങനെ കടക്കാണ് ലീവാണ്
ഉം അഹ് ശരി
ഉം എന്നട്ട് എന്തൊക്കെ തിന്നാൻ പറ്റ ഒന്നുണ്ടാക്കിയിട്ടില്ല കുട്ടി മദ്രസേക്കോവാൻ നിക്ക്ണ്ട് ഓളെ പറഞ്ഞയച്ചിട്ടേണ്ടാക്കുള്ളൂ
ഉം
ഓക്ക്പ്പ കാൽച്ചായി ഔല് എന്തെങ്കിലും കൊടുത്തിട്ട് വിടും
ആഹ്
പിന്നെ പിന്നെ എന്താഅവിടെന്താ ചായക്കടി
കടി പുട്ടേക്കാരം
ഉം എന്തൊക്കെ തിന്നാൻ പറ്റായി എന്തെങ്കിലും ഉണ്ടോ
ആഹ് എണ്ണക്കടീം പൊരിച്ചത് അങ്ങൻത്തെതുന്നേര്താർഞ്
ഉം കുട്ടിളോട്
ഉം രാവിലെ രാത്രിയ ഒക്കെ വിളിച്ചോ
ചെറുതൊന്നും പറീലെ
ചെറുത്ന് പൊർത്യേടാണ് അയിനിപ്പ പോര്ന വൈകുന്നേരം കൊണ്ടര്ന്നന്ന് നളെ ശനി ഞായറല്ലേ
എഹ് മദ്രസേലോ ചേർത്തിട്ടില്ല
ഉം ഒന്നിലാണേ
ഏഹ് ഇപ്പ ല്ലോം പഠിപ്ട്ടേണ്ട സമയാല്ലേ
ആഹ്
വേറെ പൂച്ച ആവോ പോയി നരത്തെ പോ ആഹ്
ഓഹ്
നല അതെ
തന്നെ
വേറെന്തൊക്കെ
ആഹ് മ്മീം നാത്തൂനും
ഉം ഏഹ് അമ്മീ ചർച്ച ചെയ്തത് ഇല്ല അഞ്ചത്തിന്റെട്ത്ണ്ട് അമ്പി അമ്പി അടച്ചിട്ടില്ല ഈ സാധനം തടഞ്ഞിഞ്ഞി ങ്ങനെ അടച്ചപ്പോ ഞാൻ അടച്ചപ്പോ വിച്ച ഇത്രേ പോയിറ്റള്ളൂ പ്രശ്നൊന്നുംല്ല. ഹാ അത് വാതിലെ വാതില് പിന്നെ, അതലോ വാതില അടയണില്ല. മഴത് തണുപ്പ് തണുപ്പായിട്ടേ.
ആ ശരി. അതമ്മ ന്നി ആശാരിനെ കൊണ്ട് ചെത്തിച്ചണം.
ഉ ഹം ചെത്തിച്ചാ വാതില് പിന്നെ ഇതാവൂലേ.
ഉം അത് ശരിയാണല്ലേ. എന്തോ ഓല് ചെയ്യും. ഓൽക്ക പ്പ അയിനൊക്കെ ഇതറിയും.
ഉം പുടിച്ചയ്മ്പ അമർത്തണം. ആ ആങ്ങക്ക് മൂന്ന കുട്ടിയളുണ്ട് വല്യ ആങ്ങക്ക്.
അങ്ങട്ടടക്കാറല്ലേ.
ആ ഒന്ന് എന്റെ വലിയ മോളെ ഒപ്പള്ളതാണ്, ഡിഗ്രി ഡിഗ്രീക്കാണ്.
ഉം
രണ്ടാമത്തെ മോള് ഉം ഡിഗ്രി സെക്കൻഡ് ഇയറാ. ഓന് കൊമേഴസ്. പിന്നെ, ഉം മറ്റൊള് പ്ലസ് വൺ ക്കാണ്.
ഉം ഉം. ആ. മം. പിന്നെ വേറെന്തൊക്കെ വിശേഷം?
പിന്നെ എന്താ, ചെറുതിന് നാല് വയിസ് ആയിട്ടുള്ളൂ.
ആഹ് ആ ആ. അത് ശരി. ശ്ന്താക്കാട്ടല്ലേ അല്ല ഇന്നു പെടും മദ്രസ വെള്ളിയാഴ്ച മദ്രസണ്ടാവും, ശനിയാഴ്ച മദ്രസണ്ടാകുല.
ഏ ഞങ്ങട അവട ഞാറാഴ്ച മദ്രസണ്ടാവില്ല.
ആ അത് നല്ലതാല്ലേ.
ഉം
ശനിയാഴ്ച മദ്രസ വിട്ടിട്ടാണ് പോയാല് ശനിയാഴ്ചാബം സ്കൂളൂല്ല. ഉം പിന്നെ
അവിടെ വെള്ളിയാഴ്ച, ഇല്ലേനി. അപ്പൊ വെള്ളിയാഴ്ചാണ്ടാക്കാൻ പറഞ്ഞാണ്ടേ, ഞാറാഴ്ച്ച കൊറേ കു കുട്ടികളണ്ടാവില്ല അധികം കുട്ടികൾ കുറവേക്കാരം.
അനക്ക്ത് കിട്ടീനോ?
എന്താ ചായക്കടി?
ഇവിടെ നേബാത്തീ കിട്ടീന്ന ആഹ് പിന്നെ
കടി എന്താ?
അതെന്നെ അതന്നെ
മകേനെ നിഷേല്ല
മകളും മക്കളും എന്താരൻ മുത്തൂര് രണ്ടാളും നിസ്കരിച്ചിട്ട് അടുത്തന്നെ കടന്നു.
ഉം
പോവാ പോവാണ്ട്. ഓൾക്ക് വർക്കിനോവാണ്ട്. എന്നിട്ട് അങ്ങനെ ഓള് പെരേക്ക് ഓവും. ഓളെ കെട്ടിച്ചോടുത്തേക്ക്.
ഏഹ്
ഉം ആഹ ആ കൊറച്ച് പോവാനേള്ളൂ, പണി വർക്കിന് പോണോടുത്തുന്നെ.
ആ
ഇവിടന്ന്ന്നെ പോവാ ഓൾക്ക് ആക പത്തിരുപത് മിനിറ്റേ ഉള്ളൂ.
ഏഹ്
പിന്നാ
അല്ല അപ്പത്തെ കുട്ടികക്കൊന്നും, ഇപ്പത്തെ കുട്ടികൾ കൊണ്ടുരാനും കൊ കൊണ്ടാ ക്കാനൊന്നും പോണ്ടല്ല പണ്ടേനി ഒരു വര്റ്റെ അർഞ് ഉത്തർക്കല് ഇപ്പൊ കുട്ട്യാള്
പിന്നെ പോയി ശീലായില്ലേ
ഉം ഇങ്ങൻ പോവും അതേമാരി ഓൽക്ക് പൂതിയാവുമ്പോ ഇങ്ങട്ട് പോരും
ആഹ് അതന്നെ
ഇപ്പ അങ്ങനെണ്
ഉം അവളെ ഇമ്മിം ഇപ്പിം കൊന്റാൻ വര്ലും കൊണ്ടേക്കലൊക്കെ ഇണ്ട് ഇപ്രാവശ്യം അങ്ങനെ പോരോണ്ടിം വർക്കിന് പോയിട്ട് അങ്ങനെൺ പോന്ന്ക്കാ
ആഹ് ഓള്എന്താ ഡിഗ്രിക്കാ പഠിച്ച്ണ്
ഡിഗ്രി ഇപ്പെ കഴിഞ്ഞേ. ഓള അക്കൗണ്ടിങ്ങിന് ഇവിടെ കേറിക്കണു. നാലിസം ആയി. അഞ്ചാറ്സടെയുള്ളൂ കേറിട്ട്.
ഏഹ്
അയ്യായിരം ഉറപ്പ്യെട്ടും കിട്ട്യാെതായില്ലേച്ചിട്ട് പോവാ കുടീല് വെർതെര്ക്കണ്ടല്ലോ അങ്ങന പോവാ
ഇങ്ങള് ഞാൻ പറഞ്ഞ മറ്റേ വർക്ക്ന് ചേര്ന്ണ്ടെങ്കി ചേർന്നോണ്ടി അയിൽ പൈസ നല്ലോം കിട്ട്ണ് ട്ടോ
രണ്ടായിരഉർപ്പ്യ അടക്കണ്ടേ
ഉം കൊർച്ച് ഞാ മാണെങ്കി അർക്കാ വാക്കി ഇങ്ങള് അർക്ക്യാേണ്ടിം
ഉം
പിന്നെ ഞാൻ കണ്ടി ഞാവിട്ടന്നില്ലേ അ അയില് അ അയ്ന്ന് കിട്ട്യാതാണ് അഒക്കെ
ആഹ് അഅ് വാട്സപ്പില്‌ പറയാം പിന്നെ വേറെന്തൊക്കെ എവ്ടെ സ്ഥലൊക്കെ ഇണ്ടോ ഇല്ല മഴ അങ്ങനെ മഴക്കാറ് നല്ലം മൂടി നിക്ക്ണ്ട് തോന്ന്ണ്
ആഹ്
അവ്ടെ എന്താ സ്ഥലൊക്കെ ഇണ്ടോ
സ്ഥലം ആഹ് ഇന്റെ കല്യാണം കഴിച്ചാേട്ത്താെക്കെ സ്ഥലംണ്ട് ഇബടെപ്പാന്റെത് ഇന്റെ വീട്ട്ല് വീടും സ്ഥലൊം കൊറച്ചന്നെ ഒള്ളൂ ഇണ്ടായിനു നല്ലോം സ്ഥലം ൾ ഇള്ളതേനി മൂത്താപ്പൊക്ക കൈ കയ്കൽ കയ്യിലാക്കി
ആഹ് അഅ്ശരി
ഇപ്പാക്ക് അങ്ങനെ മാെതല് അങ്ങനെ വാണം ന്നുള്ളൊരുതില്ലേനി
ഉം അങ്ങൻത്തോരായ പിന്നെ അങ്ങൻതന്നെ ആഹ് ഇപ്പാക്ക് അങ്ങനെ കുറ്റം പറയല അല്ല ചെലര് അങ്ങനെ ഇണ്ടേ ഓര്ക്ക് ഒന്നും മാണ്ടരൂല ഓലക്കൺ വിട്ടൊട്ക്കും ഉം
മൂത്താപ്പാക്ക് അങ്ങനെണ് മൂത്താപ്പ രണ്ടേഏക്കർ സ്ഥലം കയ്യിലാണ്ടാക്കി വാപ്പള്ള അന്ന്
ഉം എന്താ ലേ
ഉം അതോണ്ട് പത്തെ മൂത്താപ്പാക്ക്
തെര്ക്കടില്ല ആഹ് അതന്നെ
എല്ലാരും കുട്ടികള് വാ ഇട്ക്കണ്ടെ മൊതലാ റ്റക്ക് മൂത്താപ്പ ഒറ്റക് നാല് പെങ്ങമ്മാരും രണ്ടാ ആങ്ങളാരും ഏണീനി
അയില് ചെർതാണ് ഇന്റപ്പാ പ്പാ മര്ച്ചും ചെയ്ത് പ്പനല്ല സുഖത്തില് ഈമാനോട് കൂടി മര്ച്ച് എന്തൂരൊക്ക മരണം കണ്ടാതന്നെ ഇപ്പാന്റെ അഹ്
ആഹ് കൽക്കള്ളാ അവ്ടെ സ്വർഗം കൊടുക്കും അല്ലാപ്പന്താഎന്താ നമ്മക്ക്
അയിന് അങ്ങനക്കൊരാ ആഹ് അങ്ങത്തൊര ഒരാർത്തി ഇല്ലേന്‌ മൊതല് മൊതല് എന്ന്ള്ളൊര് ചിന്തന്നെ ഇണ്ടേയ്നില്ല അയിനാ നിക്ക്ണ പെരീം സ്ഥലും മതിന്ന്ള്ള ഒരു ഇതേനി പിന്നെ പെങ്ങമാര്ക്ക് ആ പെര പെരമെന്നും സ്ഥലത്ത്‌മെന്നും പെരമെ പോഴ്സാണം പറഞ്ഞാണ്ട് അങ്ങനെക്കെ പെങ്ങമ്മാര്ക്ക് അയ്മന്ന് കൊട്ത്ത് അഅ് കാെട് അഅും കൊട്ത്ത് നാൽപ്പീനായിര ഉർപ്യ അങ്ങനെ വാണം പർ എന്താ കിള്യാള്ണ്ടവ്ടെ ലൗ ബേർഡ്സ്
ആഹ് ഇണ്ട്ണ്ട് അഈ എന്താ കിള്യാളെ ഈ ലൈൻ കമ്പ് മ്മെ വന്നിര്ന്ന്ട്ടെ
ഏഹ് അല്ല വളർത്ത്ണല്ലല്ലേ
ഏയ് ഇവിടെ വളർത്തണംന്നല്ല അത് ഈ പക്ഷികളിങ്ങനെ വന്നിട്ട് ചേർപ്പ് ണ്ടാക്ക
ഉം പാടെ
ആഹ്
ആ അടയാണോഴിച്ചാ മറ്റേ
അതാപ്പ എന്തെ കൊറേ കളികളുണ്ടല്ലോ അങ്ങനെ ഒന്നായിട്ട് കൂട്ടം കൂടിട്ട് പോത്തൻ കിരിറ
ആഹ് ആഹ്
ഒരു മണ്ണും കളർ പോല പേര് ഒരേകദേശം ങ്ങത്താ ആ അതന്നെ കണ്ട്
നൈറ്റ് വേറ നേരം പൊപ്പുപാണ്ട്
ഉം സ് അപ്പൊ നല്ല ലോ ബേഡ്സ് കിളിന്റെ സൗണ്ട് ഉണ്ടാവ്ട്ടോ ഈ നേരത്ത് വരും.
ആഹ് കുട്ടി പോയില്ലേ വന്ന റിസ്ക്
എല്ലാ പോയി കടന്നുറങ്ങിയിട്ടുണ്ടാവും
അല്ലാ അയ് നേരം ബൈഗുലെ
അപ്പ കുളി മാറ്റലൊക്കെ കെയ്ഞ്ഞിട്ട് ഞാനിവ്ടെ ഫോൺ വിള്ച്ചിര്ക്കല്ലേ പ്പവാണെ ഒറങ്ങാൻ പോയിറ്റ്ണ്ടാവും ഏഴ് മണിക്ക് ഏഴ് മണിക്ക് പോയാ മതി
ഏഹ് ഞങ്ങളവ്ടെ ആറര ആവുമ്പോത്തിന് എത്തണം
ഉം
പിന്നെ മോള് നീപ്പിച്ചെ ഞാ കുൾപ്പി കുൾ കുള്പ്പിച്ചേ വൈകുന്നേരാണ് മേലൊക്കെ കെഴ്കി മാറ്റിതക്കുന്നെച് കാല്കടീണ് തലവേതനാന്നൊക്കെ പറയും ന്നാലൊണ്ട് പറ്ഞ്ഞേക്കൂട്ടോ പോയാ കൊഴപ്പല്ല പോകാമടിച്ച്‌ട്ടേ മദ്രസ ഇക്കൊല്ലം ചേർതെതല്ലെ?
ഉം
ചെലപ്പൊ മഴാവുമ്പൊ തണ്ക്ക്ന്ന് ണ്ട്ന്നൊക്കെ പറിം കൊണ്ട്ന്നങ്ങട്ടെന്നെ വെല്ലാ പർഞ്ഞയ്ച്ചിട്ടില്ല.
ഉം ന്നാശെരിന്നാ ഞാംപിന്നെ വിളിക്കാട്ടോ,
ആഹ് ആയിക്കോട്ടെന്നാ